ആഹ് ആഹ്
ആഹ് കേക്കാവോ
ആഹ് കേക്കാ എന്ത്
ആഹ് എഞ വിശേഷം നല്ല വിശേഷം സുഖം
ആഹ് മഴയൊക്കെണ്ടോ
യാനൊർങ്ങാ മഴ ഇന്ന്പ്പ ഉണ്ട് ഞങ്ങള് ഇപ് ചെറിയൊരു കൊറവുണ്ട്
ആഹ്
എന്നെടുക്കുവായ്രുന്നു
എഹ്
എന്നേടുക്കുവായിരുന്നുന്ന്
ഒന്നുല്ല തിരുമ്പേര്ന്നു.
ഹാഹാ രാവിൽത്തെ പണിയില് തെരക്കാര്ന്നുല്ലെ? ഉം ഞാനാണെങ്കി ഇനിപ്പെ ഓരോ പണിലായിര്ന്നു. കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്ക്ണു. ഇനിപ്പൊ തിര്മ്പാൻ പറ്റൂല. കാരണം മഴയാ. അതുകൊണ്ട് വയങ്കര മഴയാര്ന്നുന്നെ. ഇന്നെ മിനിഞ്ഞാന്ന് മൊതല്,. തൊടങ്ങിയ മഴയാ. അന്നിട്ട് ഇന്ന് ഇപ്പെ ഇത്രേ നേരം പെയ് നിക്കിണ്ട് ഇപ്പൊ ചെറുതായിട്ട് തോർന്നിട്ട്ണ്ട് പഷെ. തെളിയോ ഇല്ല്യാന്നുള്ളത്. അറിയില്ലാത്തതോണ്ട് സ്റ്റെക്കായിട്ട് ഇങ്ങനെ ഇരിക്കുവ.
ആഹ് അയ് ശെരി ഇന്ന്ട്ട് ഉച്ചക്ക് ക്ക്ള്ളൊക്കെ ആയോ? വെ വെയില് വെയ്ലില്ല മഴയില്ല.
ആ മൂടി നീക്ക്ണ്. ഒന്നും അല്ലാത്തൊരു കാലാവസ്ഥ.
ക്കളില്ല. ഇല്ല ഇന്നാ വെയ്ല് ഉതിച്ചിട്ടു ഇല്ല ഉം. ഇപ്പൊ ഒരു മഴ പെയ്ത് തോർന്നിട്ടൊള്ളു. കൊർച്ച് മുന്നേ ഉം.
ചോറായി. ചോറ് ങ്ങക് വാങ്ങാ പോവാ. കറിക്ക് കൊറ്ച്ച് മീൻ കിട്ടീട്ട്ണ്ട്. അത് നന്നാക്കണം.
ആഹ് ആഹ് മീനോ?
ആഹ് ഇന്ന്പ്പം മീൻ മേടിച്ചു.
എന്തീനാ?
ഉഴുവാ
ഏഹ് അതെന്താ?
അത് ചെറിയ മീൻ.
മറ്റേ എന്താണ് ഈ വത്തല് മീന് ആഹ് ആഹ്.
ആഹ് അതന്നെ. വത്തല് മീൻ ആ സാനം തന്നെ.
ഉം ഉം ഇന്റെ വീടിന്റ അവ്ടെ വ ത്തല്ന്നാ പറയാ.
ആഹ്
ആ ഹസ്ബൻ്റിന്റെ വീടിന്റെ അവ്ടെ നത്തേള്ന്ന് പറയും.
നത്തേള്. ആഹ്. ഞങ്ങക്ക് ഇവ്ടെ കൊഴുവന്ന് പറിം. കൊഴുവമി ലെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ച് തക്കാളി കറിയിം വെച്ച്. അഹ് ആഹ് അതിങ്ങോട് ആഹ്. അത് വർക്കോം ചെയ്യാംന്ന് കരുതിയിരിക്കുന്നു. ഉം പിന്നിപ് തോരനൊന്നുല്ല. ആ ഒരു രീതിൽ ഇരിക്കുന്നു കാര്യങ്ങള്. എൻ്റെ മൊത്തം എല്ലാ ദിവസപ്പ് ഉടായിപ്പാ. പറ്റ്ണ്ന്ന് എല്ലാ തട്ടിക്കൂട്ടുള്ളതയ്
ആഹ്
ഇന്നലിപ്പ വൈകിട്ടൊക്കെ എറ് ച്യാെക്കെ ഇണ്ടായിരുന്നു. ഇനിയിപ്പ ഇന്ന് അഹ് അതിൻ്റെ ആവശ്യല്ലല്ലോ. എന്ന് നമ്മുടെ എറിച്ചിന്നെണ്ടല്ലോ.
ഉം
പിന്നെ മോന് മദ്‌റസയില് ചോറ് കൊട്ക്കലുണ്ടയിരുന്നു. അപ്പൊ അവന് ഒള്ള ചോറ് കിട്ടീയിട്ടുണ്ട്.
ബിരിയേണിണ്ടാവും.
ബിരിയാണിയല്ല. ഞങ്ങക്ക് തേ ഇന്നിപ്പ തേങ്ങാ ചോറാ.
അതെ ആഹ് ആഹ് ശരി.
അപ്പൊ ആള് ആഹ് ഫ്രണ്ട്സിനും.
ഉം
അങ്ങനെ ഞങ്ങള് പിന്നെ ഇന്നലെ ഇണ്ടാക്കിയേന്റെ കൊറച്ച് കറിയൊക്കെ മിച്ചം ഉണ്ട്. സമയം പന്ത്രണ്ട് മണിയായി എന്നാലും മീന് ഐസ് ഫ്രിഡ്
എന്നുള്ളൂ മീൻ നന്നാക്കിയിട്ടില്ല അയിന് കൊണ്ടു ഇവിടെ മറ്റേ മത്തി കൊണ്ടുവന്നു വച്ചിട്ടുണ്ട്.
ആഹ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടണ മത്തിയാലോ?
ആഹ്
ഇപ്പൊ നന്നായിട്ട് മത്തിയുണ്ടെന്നാ പറഞ്ഞേ. എല്ലായിടത്തും ഫ്രഷ് ആയിട്ട് കിട്ടണതും അതാണെന്ന് പറഞ്ഞേ. ബാക്കി മീനുകളൊക്കെ എങ്ങനെയാണോ അറിയില്ല ആഹ് ഒരു. ന്ന് ഞാന് കഴിഞ്ഞ ദിവസം അന്റെ ഒരു. ഓഹ് സുഹൃത്തിനെ വിളിച്ചു കഴി കഴിഞ്ഞപ്പോൾ അവര് ഈ. മീൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നവരാണ്.
ആഹ് ആഹ്.
കടൽ തീരത്തിനോട് ബന്ധപ്പെട്ട കിടക്കണവരാ, അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടണത്. ആഹ് മത്തിയാണ് മത്തിയും. ചൂരയില്ലേ ചെറിയ ചൂര ചൂരയാണ്. ചൂട് എങ്ങാണ്ട് പറഞ്ഞേ, ചൂടാന്ന് പറയണ മീനെന്താ?
ചൂതാന്ന് പറഞ്ഞിട്ടൊരു മീനിന്റെ തോന്നുണ്ട്.
ആഹ് ആഹ് മീൻ ആണെന്ന് പറഞ്ഞേ, അപ്പം അത് രണ്ടും നല്ലതുള്ളൂന്ന് പറയുണ്ട്.
ആഹ്.
അങ്ങനെ ഇരിക്കുന്നു.
ഉം
പിന്നെ ഇനിയിപ്പോ എന്താ വേറെ പരിപാടി എന്താ? രാ രാവിലെ ഇന്നിപ്പം ദോശയാണ്.
എനിക്കും ഇങ്ങളെ ദോശ ഇനിയിപ്പം ഏതാണ്. ഇങ്ങളെ ത തലേദിവസം പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഇണ്ടാക്കണത് രാവിലെ പരന്നതാ.
ആഹ് ആഹ് തലേദിവസം പച്ചരി വെള്ളത്തിലിട്ടിട്ട് എന്നാ ഉഴുന്നും. ഉഴുന്നും ഉലുവയും പച്ചരിയും കൂടി ഇടും, അന്നിട്ട്. നമ്മുടെ ദോശ നിങ്ങടെയോ?
ഞ ആഹ് അതെന്നെ ദോശ ഉഴുന്നിട്ട് തന്നെ ദോശ പക്ഷെ ചെല നാട്ട ട്ടിലൊക്കെ ഈ പച്ചരി തലേദിവസം രാത്രി വെള്ളത്തിൽ. ത്തിൽ ഇട്ട് വെച്ചിട്ട് അത് രാവിലെ അരച്ച് ക പരന്നതില്ലേ അതിന് ദോശ പറയുന്നുണ്ട്.
ആഹ് അങ്ങനെ ഉണ്ടോ, ആഹ് അത് എനിക്ക് തോന്നുന്നത് നീർദോശയോ അങ്ങനെ എ
ഞങ്ങള് ഇവിടെ അരച്ച് കലക്കിയേതിന്ന് പറയും അയിന്. അപ്പം.
ഉം ഞങ്ങള് അങ്ങനെയല്ല ഞങ്ങള്. അങ്ങനെ ഇണ്ടാക്കാറില്ല, പച്ചരി തലേദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ചിണ്ടാക്കാറില്ല. ഞങ്ങള് എന്നാന്ന് വെച്ചാൽ മറ്റേ ഇതില്ലേ നമ്മുടെ അപ്പത്തിന്റെ പൊടി.
അരിപ്പൊടി അരിപ്പൊടി കലക്കിപ്പാരേക്കാരം.
അരിപ്പൊടി കലക്കിട്ട് ആഹ് പച്ചക്ക് അയിന്റെ ഒരു വെറുതെ പച്ചവെള്ളം. ഇതിലും ചുടും. പിന്നെ അതുപോലെ തന്നെ ചെറു ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചൂടുവെള്ളം ചേർത്തിട്ട്. ഏഹ് ഒന്ന് മിക്സാക്കിട്ട് തേങ്ങേം പച്ചവെളളും കൂടി ചേർത്ത് ചുടും അപ്പൊ അത് കൊർച്ചുംകൂടെ ങ്ങനെ ഒരു മയം കൂടുതൽ ഇണ്ടാവൊലോ. അത് അങ്ങനെ കലക്കി ചുട്ട അപ്പംന്ന് പറയും.
ആഹ് ആ ഞങ്ങള് അയ്ന് അയ്ന് പകരം ഞങ്ങള് പച്ചരി
പച്ചരിടുലെ ആഹ് അത് ഇനിപ്പോ ചുട്ട് നോക്കണം.
അത് നല്ല ടേസ്റ്റ് ഈ പൊടി കലക്കിണേക്കാളും ടേസ്റ്റ് ആണ് ഈ പച്ചരി തലേദിവസം വള്ളത്തിലിട്ടിട്ട് അമ്മള് രാവിലെ അര്ച്ചിട്ട് പാര്ണത് അതില് തേങ്ങ കൂട്ടുണോരും ഉണ്ട്
ആഹ് അതില് ആഹ് ചുമ്മാ ആ ക്യാമതിയോ നന്നായ്ട്ട് ലൂസാക്കി എട്ത്താ മതിലെ?
അങ്ങൻത്തന്നെ അങ്ങൻത്തന്നെ.
വേറൊന്നും ചേർക്കണ്ടതില്.
ആഹ്.
തേ
ഇഞ്ഞിപ്പൊ തേങ്ങ വേണന്നുല്ല അതില് തേങ്ങ വേണന്നുല്ല. വേർതെ അങ്ങനെ കലക്കിട്ട് പാര്ന്നോര്ണ്ട് നീട്ടീട്ട് വള്ളം നീടീട്ട്. ഏഹ് പിന്നെ തേങ്ങ അയ്ല് കൂട്ടി അരക്ക്ണോര്ണ്ട്.
ആഹ് അങ്ങനെ അന്നേരം നല്ലതാണോ?
ആഹ്. പിന്നെ തേങ്ങ ചെരവീട്ട് അയ്ല് ഇട് ട്ട് പാര്ണോര്ണ്ട് പല വിധത്തിലും അത് ഇണ്ടാക്കും. ഉം.
ആഹ് അത് എണ്ണ തേച്ചിട്ടാ ചെയ്യ്ന്നേ? ചട്ടീല് എണ്ണ തേച്ച്ട്ട് അങ്ങനെ.
ആഹ്‌ നല്ല എണ്ണ വേണം അയ്ന്.
ആഹ് ആഹ് ആ ആ ഇനിപ്പൊ അങ്ങനൊന്ന് ചെയ്ത് നോക്കണം.
ആഹ്.
ഒരു ദിവസം ഇണ്ടാക്കി നോക്കണം. ഇവ രാവിലെ ഇപ്പൊ എന്താ ഇണ്ടാക്കാ ഞങ്ങള് അപ്പം, ദോശ, പുട്ട്, പിന്നെ ഗോതമ്പിന്റെ പൊടില്ലേ? ഉം ആ ചപ്പാത്തി ഇണ്ടാക്കലില്ല ചപ്പാത്തി രാവിലെ ഒന്നും ഇണ്ടാക്കി തീരൂല. ആഹ് സമയല്ലല്ലോ ആ അത്യാവശ്യം.
ആഹ് അപ്പൊ എല്ലാർക്കും ആയി കിട്ടാൻ പണ്യാ ണ്.
ആ നമുക്ക് കൊറേ നേരം ഇതാക്കിങ്ങനെ വെക്കും. അതുകൊണ്ട് പിന്നെ പിന്നെ അതല്ല ചപ്പാത്തി എനിക്ക് ഇണ്ടാക്കാനും അത്ര വശമില്ല. ഉം ചപ്പാത്തി പരത്ത്മ്പോ വട്ടത്തി കിട്ടില്ല. ഷെയ്പ് ഒന്നുല്ലാതെ ഷേ്പ്പ്ലസ് ചപ്പാത്തി ആ ഷേ്പ്പ്ലസ് ചപ്പാത്തി ആയിപ്പോവും.
അഹ് ശരി ഉം. അപ്പൊ പത്തിരി ഇണ്ടാക്ക്ണ്ടാവൂലല്ലേ?
ഉം പത്തിരി ഇണ്ടാക്കും.
ഇണ്ടാക്കോ അപ്പൊ അയ്ന്റെ ഷേപ്പ്
പത്തിരി നമ്മള് പ്രസ്സ്ല് പത്തിരി നമ്മള് പ്രസ്സിലല്ലേ ഇണ്ടാക്ക്ണെ? ഉം ഉം കൈകൊണ്ട് പര്ത്തൂല നിങ്ങൾ കൈകൊണ്ട് പര്ത്തും.
ഈ ആഹ് പ്രസ്സില് എന്താ അമർത്ത്യേന് ശേഷം പിന്നെ പിന്നെ പരത്തും
ആഹ് ഓഹ് ഞങ്ങള് പ്രസ്സില് മാത്രേ പരത്തുള്ളൂ
ആഹ്
ഉം ചെറിയ ഉണ്ടകളാക്കിട്ട്
ആഹ് ഇങ്ങള് പ്രസ്സില് എണ്ണെ ആക്ക പൊടിയ ആക്കാ
പ്രസ്സ്ല് എണ്ണ
ആഹ് അത് ശെരി ഞങ്ങള് പൊടിയാക്കല്
എണ്ണ തേച്ചിട്ട് ആണോ ആഹ് ഉം ഇത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയാല്ലോ
തിയാണ് ആഹ്
ഉം കൊറേ അലക്കാന് ഇണ്ടായിര്ന്നോ
ആഹ് ര ഇന്നലെ ഇന്നലെ അലക്കിട്ട്ണ്ടായ്ന്നില്ല ഇഞ് അപ്പ അതും കൂടി ഇണ്ടായ്നു രണ്ടു ദിവസ് ത്തെ യൂണിഫോമ് എല്ലാരിം ഈ രണ്ട് കൂട്ട് ഇണ്ടായ്ന്നു പിന്നെ സ്കൂള്ട്ട് വന്ന്ട്ട് ഇട്ണ ഡ്രസ്സ് ഒക്കെ
ആഹ് ആഹ് ഇത്ണ്ട് ഈ മഴ വന്ന് കഴിഞ്ഞാഅങ്ങനെയാന്നേ കല്ലേലാ തിര്മ്പ്ണ്
ആഹ്
ഉം
കല്ല്ലെന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല
ഉം ഉം
ഉം
മഴക്കാലത്ത് വാഷിംഗ് മെീൻ ഇണ്ടെങ്കി എള്പ്പം ഇണ്ട്
അതെ ഇഞ്പ്പൊ തിര്മ്പിയിറ്റില്ലെങ്കിലും അയ്ല് ഒണക്കിയാലെയ് സുഖാണ്
ആഹ് ഒണക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങള അങ്ങനെ വേടിച്ചെ
ആഹ് ഇന്നോട് വെര് പറയും വാഷിംഗ് മെഷീൻ വേണോന്നൊക്കെ ചോയ്ക്കും പക്ഷെ ഇനി ക്ക് കല്ലില് തിരുമ്പിയാലൊള്ളൂ ഒരു എന്താ പറയാ തൃപ്തിയാവൊള്ളൂ
അയ്ന് മറ്റേ സെമി ഓട്ടോമാറ്റിക് ഒരെണ്ണം മേടിച്ചാമതി അപ്പൊ ഒണക്കാലോ നമുക്ക്
ആഹ്
പെട്ടെന്ന് ഒണങ്ങി കിട്ടും
അതെ
കൊച്ചുങ്ങളുടെ യൂണിഫോമൊക്കെ വാഷിങ്മെഷീൻല് ഇട്ട്കയിഞ്ഞാ ക്ലീനാവുലാന്നെ നമുക്കൊരു തൃപ്തി കൊറവാ ഉം അതാണൊരു പ്രശ്നം ഉം
അഹ് അയ്‌ന് വെർതെ
പിന്നെ ഇന്ന്പ്പ സ്കൂളില്ലാ അതോണ്ടും പിള്ളേരൊക്കെ എവിടെയാ
ഒറങ്ങിക്കാണെയ് രാവിലെ മദ്രസ്ക്ക്‌ ന്നാർത്തെ നീക്ക്ണതല്ലേ
മദർസ് എപ്പെ എപ്പഴാ
മദർസ് ആറ് മണിക്കാണ് വെല്ല്യെ ആൾക്ക് അപ്പൊ ഒര് അഞ്ചേക്കാല് അഞ്ച ഞ്ചരെടെ ഉള്ളിലൊക്കെ നീക്കും
ഉം
ആഹ് അപ്പൊ പിന്നെ മറ്റേ ചെറിയ ആള്ക്ക് ആറ് മണി മുതല് ഏഴെര വെരെ
ഓഹ് ഓഹ് വോ
പിന്നെ ര രണ്ടാമത്തെ ബാച്ച് ഏഴര മുതല് ഒമ്പതേകാല് വരെ ഇന്നിപ്പം സ്കൂള് ഇല്ലാത്തോണ്ട് ഒമ്പതേകാല് വരെ അല്ലെങ്കിൽ സ്കൂൾ ഇണ്ടെങ്കി ങ്കില് എന്താ എട്ടേമുക്കാല് വെരെ
സ്കൂള്ണ്ടെങ്കില് രാവിലെ ഫസ്റ്റ് ബാച്ചെപ്പഴാ തൊടങ്ങണെ
ആറ് മണിക്കെന്നെ അപ്പൊ ഫസ്റ്റ് ബാച്ച് ആ ടൈമെന്നെണ് സെക്കൻഡ് ബാച്ച് മാത്രൊള്ളു വ്യത്യാസം വെര്ണെ
ഓ അപ്പൊ പിള്ളേർക്ക് ഒറങ്ങാനും ഒട്ടും സമയല്ല
ഇല്ലേ ഇന്ന്പ്പൊ സ്കൂള് ള്ളോ സ്കൂള് ഇന്ന് സ്കൂള്ല്ലാത്തോണ്ട് ഞാനവടെ കടത്തി ഒറക്കി
എന്ത് പാടാലേ നമു ക്ക് വടെ ശെനി ഞായറ് മദ്രസ മദ്രസ ഒള്ളു
അതാ മറ്റേ ദിവസങ്ങൾലൊന്നും മദർസില്ലാ
ഇല്ല നമ്മുടെ ചെറിയ മദർസയാ